ആഹ് കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോടാ?
ആഹ് കേക്ക്ണ്ട്.
ഇവടെ ഞങ്ങക്ക് പൊതുവെ ഇച്ചിരി റെയ്ഞ്ച് കൊറവാണെ. ഈ മഴയ്ള്ള കാരണെ.
ആഹ് ഇവടീ പ്പം മഴ പെയ്തിട്ടോള്ളൂ അപ്പം റൈഞ്ചിന്റെ ചെറ്യെ പ്രശ്നണ്ട്.
ഭയങ്കര മഴയായ്ര്ന്നോ?
ഇല്ല ചെറിയ മഴയൊള്ളൂ.
അതെ ല്ലേ. ഇവടെ ഭയങ്കര മഴയായ്ര്ന്നു. ഇന്നലെയൊക്ക്യേണേ കരണ്ടു പോ ർന്നു.
ഏഹ് ഇവടെ പിന്നെ കരണ്ടൊന്നും പോയിട്ടില്ല.
രാത്രി ങ്ങെ, എന്താ? കേട്ടില്ല ഞാന്. ഓഹ് ഭക്ഷണം കയിച്ച്. ഇങ്ങള് കയിച്ചോ ഭക്ഷണം?
ഇവിടെ ഇപ്പ രാവിലത്തെ ഫുഡ് കഴിഞ്ഞതേ ഒള്ളൂ.
ഏഹ് ഞാനും നേരം വൈകിട്ടാ രാവിലത്തെ ഫുഡ് കഴിച്ചത്.
അതെ ല്ലെ ആഹ് ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ ഈ മറ്റേ എന്താ മറ്റേ കാഫ് വർ അല്ല നമ്മള് ഈ പിള്ളേർക്ക് മറ്റേ ഇതെക്കെ ഇണ്ടാക്കുലേ ഈ സ്ലൈഡ്, റാ അങ്ങൻത്ത സംഭവൊക്കെ.
സ്ലൈഡോ
എത്ര നാളില്ലെ റാബോ
ഓഹ് ഹോർ
പെൺപിള്ളാർക്ക് ആഹ് അപ്പൊ എനിക്കൊര് മോളുണ്ട് അപ്പൊ ഞാൻ അവക്ക് വേണ്ടീട്ട് ഇങ്ങനൊരു കി റ്റ് വാങ്ങിച്ചിട്ടു ഉണ്ടാക്കിയതാണ് അപ്പം അടുത്ത് കൊറ്ച്ച് പേരൊക്കെ ഇങ്ങനെ വേണോന്ന് പറഞ്ഞ് അങ്ങനെ കൊറ്ച്ച് എനിക്ക് ഓഡ്രക്ക കിട്ടിയാർന്നു
ഏഹ് എന്നിട്ടിപ്പൊ ചെയ്യ്ന്ന്ണ്ട്
ആഹ് അപ്പ ഞാൻ ചെയ്യ്ന്ന്ണ്ട് അപ്പം ഈ അടുത്ത ഒരാഴ്ച കഴിയുമ്പൊ ഇവിടെ നങ്ങളുടെ കസിന്റെ കല്യാണം ഉണ്ട്
ആഹ്
അപ്പൊ അവിടെ പിള്ളാർക്ക് ഒരേപോല്ത്തെ വേണംന്ന് പറഞ്ഞിട്ട് ഒരു ഏഴ് റായും പിന്നെ ഏഴും മറ്റെ കയ്യിലിട്ന്ന സംഭവില്ലെ കുത്തിന്റെ അത് പിന്ന അവിട്ത്താ ചേച്ചിമാര്ക്ക് രണ്ടു പേർക്കും കമ്മല് ഒരേ പോല്ത്ത കമ്മല് അങ്ങനെ കൊറ്ച്ച് ഓഡ്ര് കിട്ടിയാര്ന്നു
ഏഹ് കമ്മലൊക്ക ഇണ്ടാക്കോ
ആഹ് കമ്മല്ണ്ടാ
ഏഹ് ഇത് ഇങ്ങൻത്തെ ഓൺലൈൻ ആഹ്
നമുക്ക് ഓൺലൈൻൽ മേടിക്കാ കിട്ടുവെടാ ഇതിന്റെ കിറ്റ് കിറ്റായിട്ടെ
ഉം അതുല്ല നിങ്ങള് ഓൺലൈൻല് സെല്ല് ചെയ്യുന്നുണ്ടൊ
ഇല്ലില്ലില്ല അങ്ങനെ സെ ഭയങ്കര ഇതായിട്ടുള്ള ഒന്നും ഇല്ല ഞാനങ്ങനെ ഈ എന്റെ മോ ക്ക് വേണ്ടീട്ട് വാങ്ങിച്ച് തൊടങ്ങിയതാണ്
ആഹ് അങ്ങനെ
അപ്പൊ അവളിങ്ങനെ വിട്ട് സ്കൂള്ലൊക്ക ഇടുമ്പൊ ഓരോരുത്തര് ഇങ്ങനെ ചോയ്ക്കും എവിടുന്നാണ് അപ്പ ഞാനിണ്ടാക്കി ആക്കിയതാന്ന് പർഞ്ഞ അങ്ങന ഇവിടെ പരിസരത്ത്ന്നൊക്ക കൊറ്ച്ച് പേരിങ്ങന ചോയിക്കുമ്പൊ ചെയ്യുന്നേള്ളു
ഏഹ് എന്നാല നിനക്ക് എന്നാലും ഓൺലൈനില് ചെയ്യാര്ന്നു
അതെ അതെ ആഹ് ചെയ്യാന്നൊക്ക വിചാരിക്ക്ണ്‌ണ്ട് കാര്ണം ഉ ഒത്തിരി വർക്ക് വന്നു കയിഞ്ഞ പാ പറ്റില്ലെടാ നമുക്ക് പറ്ഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കണ്ടെ
ആഹ് അതാണ്
അപ്പൊ വീട്ടിലെ പണിം കുഞ്ഞിന്റെ പണിം സ്കൂള്ല് വിടണം അങ്ങനെ എല്ലാം കൂടെ ഇത് ചെയ്ത് തീർക്ക പറ്റത്തില്ല സൊ ഒരു സോ ഒരു സോ ഒര് ആയി ഇപ്പൊ കാണുമ്പൊ സിമ്പിളായിട്ടോന്ന്ണെങ്കില് അത്ണ്ടാക്കി എടുക്കുമ്പളേക്ക് ഒരെണ്ണം ഉണ്ടാക്കൻ എങ്ങനാണേലും ഒരു അരമണിക്കൂറെടുക്കും
അതെടുക്കും
ചെയ്ത് തീർത്ത് വരുമ്പൊ അത് റായാണെങ്കി പിന്നെ മറ്റേ വല്യെ വ വർക്കൊക്കള്ള റായൊക്കെയാണെങ്കി എങ്ങനെന്നാലും ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്തൊക്കെ പിടിക്കും
ആഹ് പക്ഷെ അത് നല്ലൊരിതാണ് ഇപ്പ ഇങ്ങനെ ജ്വല്ലറീസൊക്കെ ഭയങ്കരമായിട്ട് സെല്ലായി പോവുന്ന ടൈമായതോണ്ട് ഇങ്ങൻത്ത ഇതൊക്ക തൊടങ്ങീട്ട്ണ്ടെങ്കില്
അതെ അതെ അതെ ഞാനങ്ങനെ ആദ്യം ഒരു കിറ്റായിട്ട് ഇങ്ങനാ ഒരു ഇരുന്നൂറ്റിമ്പത് രൂപയ്ക്ക് ഇങ്ങനെ റായുണ്ടാക്ക്ണ ഒരു കിറ്റ് വാങ്ങിച്ചത
ഉം
അതി തന്നെ വല്യ പശയെക്ക ഇണ്ടാര്ന്ന് അങ്ങനെ പിന്ന അവള്ടെ മോള്ടെ കൂട്ടുകാരിക്ക് വേണോന്ന് പർഞ്ഞ് ഞങ്ങള്ടെ ഇവിടെ അടുത്തൊരൂ ലേഡീസ് സ്റ്റോറുണ്ട്
ആഹ്
അവിടെ ഇത് കണക്ക് ബീറ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ പോയി പിന്നെ കൊറാച്ച് സാധനം എക്സ്ട്രാ എടുത്തു അങ്ങനങ്ങനങ്ങന ചെയ്തു തൊടങ്ങിയ്വതാണ്
ഉം എന്തായാലും നല്ലതാണ് അങ്ങനെക്കെ ചെയ്യ്ന്നെ അങ്ങനെക്കെ ചെയ്യ്ന്നത് നല്ലതാണ്
ആഹ് നല്ലതാണ് പക്ഷെ സംഭവം എന്താ വെച്ചാല് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായത് കാരണം നമക്ക് ഇതിന്റെ വെല പറഞ്ഞു നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റത്തില്ല
ആഹ് നൂല് ഇണ്ട്ല്ലേ
ഇവളെ സ്കൂളിലോട്ട് രണ്ട് മൂന്നെണ്ണം പൈസക്ക് കൊടു ന്നല്ലാണ്ട് വേറെ ആർക്കും പൈസ കൊട് പൈസ വാങ്ങിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല
പക്ഷെ ശരിക്കും പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നല്ലേ
അതല്ലാ അത് അവര് ചിന്തിക്കണല്ലോ
ഞാനും അതാണ്
പൈസ ഇതാന്ന് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇതിന്റെ മുത്തിനും പശക്കും ഒക്കെ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പൊ ഒരണ്ണത്തിന് ഒരു എഴുപത് രൂപ വെച്ചെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്
എന്തായാലും നീ ആരെങ്കിലും ഫ്രീയാട്ട് സെറ്റൊന്നും ചെയ്ത് കൊടുക്കാത്തത് നല്ലത്
അതെ ഇപ്പ അല്ല ഇപ്പ ഈ കല്യാണത്തിന്റെ വർക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എനിക്ക് വേറെ എക്സ്ട്രാ പൈസ വേണ്ട ഈ വാങ്ങിക്കുന്ന സാധനത്തിന്റെ പൈസ തരണന്ന് കാരണം ആഹ് പൈസ ഉണ്ടേലെല്ലേ നമുക്ക് അടുത്ത വാങ്ങിക്കാൻ പറ്റുള്ളൂ
ആഹ് അതാണ്
ഓൾ ചെയ്ത് പോകണല്ലോ അങ്ങനെ വരച്ചേക്ക്ണാണ് ഫുഡൊക്കെ കഴിച്ചോ അവിടെ
ഓഹ് ഞാ ഫുഡ് ഒക്കെ ആയി ഇന്ന് ഇവിടെ ചോറിന് സ്പെഷ്യലായിട്ട് ഒന്നൂല്ല ചിക്കൻ കറീണ്ട്ന്നൊള്ളൂ
ചിക്കൻ കറിയോ ആഹ്
അവിടെ എന്താ
വീട്ടില് ഇപ്പൊ ഞാനും ഉമ്മയും ഏഹ് അനിയനും ഇന്റെ അനിയത്തി കസിൻ അനിയത്തി ഉണ്ട് അപ്പോളും മാത്രമൊള്ളൂ ബാക്കി എല്ലാരും സ്കൂളിൽ പോയി പിന്നെ വർക്കിന് പോയി
ഏഹ് ആഹ് ആഹ് ഇവിടെ എന്താ മോള് പോയിക്കഴിഞ്ഞാ പിന്നെ വെർ തെ ഇരിപ്പെന്നെ പണി അപ്പൊ അന്നേരം ആഹ് സമയത്ത് എന്തേലും ഒക്കെ ചെയ്തു തീർക്കാൻ നോക്കും ഒന്നാം ക്ലാസ്സില്
ഒന്നിലാണ് ലെ
ഉം
ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിക്കുന്നെ
ആഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ് ഉണ്ട് രാവിലെ ഒരു ഒമ്പതരെക്കെ ആവുമ്പോ സ്കൂൾ ബസ്സ് വരും അതില് കേറ്റി അങ്ങട് വിടും പിന്നെ നാലട്ടിയായിട്ടൊക്കെ വരും എന്താണ് കേട്ട്ല
നന്നായിട്ട് പഠിക്കോ
ആഹ് അത്യാവശ്യം പഠിക്കും ഞാന് ഇവിടെ ഈ ആദ്യമായിട്ടാ സ്കൂളി വിടുന്നത് ഒന്നാം ക്ലാസ്സിലോട്ടാ ആദ്യമായിട്ട് സ്കൂളിൽ വിടുന്നത്
ആഹ് അങ്ങനെ എൽ കെ ജി യു കെ ജി അംഗലവാടിയൊന്നും പോയിട്ടില്ല ആഹ്
അത് നമ്മളുടെ ഇവിടെ ഒരു പഴേ ഒരു ടീച്ചറുണ്ട്
ആഹ്
അപ്പൊ അവരുടെ അടുത്ത് വിട്ടാ ഞാൻ അക്ഷരൊക്കെ പഠപ്പിച്ചത്
ഓഹ് അങ്ങനെ
രണ്ട് വർഷം അവിടാ പഠിപ്പിച്ചത് പിന്നെ ഇത്തവണയാണ് ആദ്യമായിട്ട് സ്കൂളും സ്കൂൾ ബസ്സും കൂട്ടുകാരെയൊക്കെ കാണുന്നത് അപ്പൊ അത് കാരണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കണക്ക് തന്നെ ഇവര് നല്ല പോലെ അക്ഷരം എല്ലാം പഠിപ്പിച്ചിട്ടുള്ള കാരണം അത്യാവശ്യം എല്ലാം അറിയാം പിന്നെരു പാഠംന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഹിന്ദി പഠിക്കും പഠിക്കും കുഴപ്പല്ല കുഴപ്പല്ല നല്ല പോലെ പഠിക്കും.
ആ ഉം
പിന്നെ ഒരു സംബന്ധിച്ച് ഈ പ്രാവശ്യം ഹിന്ദിണ്ട് ഹിന്ദി.
ആഹ
അപ്പൊ അത് ഹിന്ദി പഠിപ്പിച്ചിട്ടില്ലല്ലോ നമ്മള് അക്ഷങ്ങളൊന്നും. അതുകൊണ്ട് അത് ഇച്ചിരി പാടാണെന്ന് എപ്പോഴും പറയുന്നുണ്ട് അതൊഴിച്ച് ബാക്കി മലയാളം മാക്സ്, ഇംഗ്ലീഷ് അതെല്ലാം ആള ഓക്കെയ
ഉം പക്ഷേ ഹിന്ദി ഇപ്പോഴേ പഠിക്കുന്നതാ നല്ലത്.
നമ്മളക്കെ പഠിക്കുന്ന സമയത്തൊക്ക എനിക്ക് തോന്ന്ണ അഞ്ചാം ക്ലാസ് മുതലെ ഹിന്ദി തുടങ്ങിയത് ഇപ്പൊ ഒന്നാം ക്ലാസ് മുതലെ ഉണ്ട്
ആ് ഇപ്പൊ ഞങ്ങക്കും അഞ്ചാം ക്ലാസ് മുതലേനി തുടങ്ങിയത്.
അതെ അതെ ആ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നാം ക്ലാസ് മുതൽ
പക്ഷേ അതാണ് ന നല്ലത് അപ്പൊ ഒരു ഓര്ക്ക് കൊറച്ചുകൂടെ ആഹ
അതുകൊണ്ട് ഹിന്ദി പാടാ അത് പെഴുതാനും ഒക്കെ ആ ഹിന്ദി വാക്കുകള എഴുതാൻ കുറച്ച് പാടാണല്ലോ.
ആ അത് നമുക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിട്ട് ഹിന്ദി കാ ട്ടൂൊക്കെ കാണിച്ച് കൊടുത്താൽ മതി അപ്പൊ പിന്നെ
ആഹ അതെ അതെ ഞാനത് ഓർത്തായിരുന്നു. മ് ഇംഗ്ലീഷൊക്കെ ഓക്കെയാണ് അത്യാവശ്യം
ഇംഗ്ലീഷില് കാർട്ടൂൺസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതാ.
ഞായറും ടൂഷന് വെല്ലം വിട്ടാലാന്ന് ഓർക്കണേന്ന്
ആ നല്ലതാ ഓൺലൈൻ ടൂഷന്
ടാ നമ്മള് പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാ ഇരിക്കത്തില്ല നമ്മളുടെ അടുത്തെ
ആഹ ശരിയാണ്, എങ്ങനെ ട്യൂഷൻ നോക്കുന്ന ഓൺലൈൻ ആയിട്ടോ?
ഓൺലൈനല്ല നമ്മടെ ഇവിടെ പ ൊക്കെ ഉണ്ട്
ഏ അവിടെ അടുത്തുണ്ടോ?
ആഹ് ഓ അങ്ങനെ
കോള് വിളിക്കണമെങ്കിലക്കെ മേളില് ടെറസിൻ്റെ മേളിൽ വന്നിട്ടാണ് ആരെങ്കിലുക്കെ അത്യാവശ്യം കോളൊക്കെ വിളിക്കണത് താഴോട്ട് റേഞ്ച് കിട്ടൂല്ല.
ഏ എന്നിട്ട് നിങ്ങള്പ്പോ ടെറസിന്റെ മോള് ള്ള?
റേഞ്ചന്റെ ഇഷ്യു പിന്നെ ശനി ഞായറും മാത്രേ ട്യൂഷന് വിടാനാ?
ശനി ഞായറും മാത്രം ഹിന്ദി ബാക്കി വിഷയങ്ങൾക്കൊന്നും കുഴപ്പമില്ല.
ആ
ഹിന്ദിക്ക് മാത്രമായിട്ട് അങ്ങനെ വിടാന്നക്കെ ഓ
പഠിക്കുന്നതാ നല്ലത്
ഉ അവിടെ എന്താ പരിപാടി വെറുതെ ഇരിക്കുവായിരുന്നോ?
ആഹ ഞാൻ വെറുതെ ഇരിക്ക
ഉംഹ് എല്ലാ പണിയും കഴിഞ്ഞു വീട്ടില് ചെടി കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയൊന്നുമില്ല ചെടികൾ ഒക്കെയൊണ്ട് പൂക്കളായിട്ട് ചെമ്പരത്തി, റോസ്, ജമ്മന്തി അങ്ങനെത്തെ ഒക്കെ
പൂക്കളുള്ള ചെടികൾ ഭയങ്കര ഇഷ്ടം
ഇവ്ടെ കൊറെയൊണ്ട് കൊറെ പൂക്കൾ
ആഹ് ഇവ്ടെ എങ്ങനെ തന്നെ ഞാൻ കോറെ പൂ മുല്ലയും പിന്നെ അതുപോണക്ക് റോസ പല ടൈപ്പ് റോസ സർവ്വഗന്തി അങ്ങനെ കോറെ ഒണ്ട്
ഉം
നല്ല പോലെ നോക്കത്തില്ലയ്
ആഹ ആഹ് അല്ല അല്ല ഭംഗിയാ പൂക്കളൊക്കെ അങ്ങനെ വെച്ചിട്ടിയിങ്ങനെ. പിന്നെ മറ്റേ കടലാസ് പൂവിയില്ലയോ ആഹ് ഒണ്ട്ണ്ട് ബോബൻവില്ലയിണ്ട് അത് ഡിഫ്റെന്റ് ഡിഫ്റെന്റ് കളർ ഉണ്ട് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച്. ഇണ്ട് പിന്നെ പീച്ച് പോലെ ഉള്ള കളർ ഉണ്ട്.
എന്റെ കയ്യിൽ ഒരു. ഒരു മജന്ത പിന്നെ ഒരു വൈറ്റ് ഇത് രണ്ടും. ഉള്ളു ഒരു യെല്ലോ കൊണ്ടന്ന് വച്ചുട്ടോ പക്ഷെ അത് പിടിച്ചില്ല.
ഏഹ് അതിന് നല്ല മറ്റേ ചാണകം ഒക്കെയിട്ട് കൊടുത്താൽ മതിയെന്ന്.
മതിയല്ലേ ആഹ് ആഹ് ആഹ് ആഹ് അതിനെ കുറിച്ച് അത്ര ഇതില്ല പക്ഷേ മതിര് ചെടിക്ക് ഇടുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അത്എന്ത് പറ്റി എനിക്കറി ബാക്കി എല്ലാം പിടിച്ചു ഇത് മൂന്നും ഞാൻ ഒരുമിച്ച് കൊണ്ടുവന്നതാ.
ദേ
പക്ഷെ അത് മാത്രം പിടിച്ചില്ല ബാക്കിയെല്ലാം പിടിച്ചു.
നല്ല ചെടി ആയിരിക്കൂല അതോണ്ടാരിക്കും.
ഉംഹ് അങ്ങനെ മുട്ടയെടെ തൊണ്ടും അതെല്ലാം ഇട്ടു കൊടുക്കും.
ആഹ് പിന്നെ ഉഴു
ദോസക്കൊക്കെ നല്ലതണ് എല്ലാം ദോസയും ഇങ്ങനെ വന്നാലും എല്ലാ ദിവസം ഒണ്ടാവും റോസ്പൂ ഇഷ്ടം പോലെ എല്ലാ ദിവസവും ഓരോ പൂവും വച്ച് എന്താ ഇവിടെന്ന് നാളെ സ്കൂളിൽ പോന്നേ.
ഏഹ് അൾക്ക്‌ ഇഷ്ടണോ പൂവൊക്കെ തലേല് വെക്കാന്. ആഹ്
അതെ പൂപറിച്ചു കഴിഞ്ഞാലേ ആ ചെടിയുടെ അമ്മ കരയൂലെന്ന് സങ്കടം വരൂന്നൊക്കെ പറയണ കാരണം പറിക്കൂല്ല.
അത് എന്തായാലും നല്ലതാ.
അമ്മേ വാ കുഞ്ഞി പൂവ് പൊഴിഞ്ഞി പോയി അപ്പൊ അതിന്റെ അമ്മ കരയണെ കണ്ടോ എന്ന് പറഞ്ഞു ചോദിക്കും
അത് നല്ലതാ പൂ പറിക്കാത്തത്.
അതെ അതെ.
ചില കുട്ടികളൊക്കെ ഭയങ്കരയായിട്ട് പൂവൊക്കെ പറിച്ച് നശിപ്പിക്കുന്നവരും ഉണ്ട്.